ഹലോ
ആഹ് ന്തൊക്കെ ശേഷം ആഹ് പോയി ചായ കുടിച്ചാ
ഇല്ലടീ ചായ കുടിക്കാൻ വേണ്ടി കയ്യുത്തി പുട്ടാണ് തച്ചി കറി കൊറേ ചംച്ച് ചംച്ച് ഏ അവിടെച്ചീണ്ട് മൂടിയൊക്കെട്ട് പോയിട്ട് സനുമോള് കുഴപ്പ ചായകുട്ക്കര്ന്നു ഓൾക്ക് കൊടുത്തിര്ന്ന് പിന്നെ ഇര്ന്നതാ. അത്പറ്റുന്നില്ല
ഞാൻ ചായ കുടിച്ചിട്ടില്ലേ ഞാൻ കുട്ട്യാളെ സ്കൂൾ കൊടന്നാകാൻ വേണ്ടി വന്നതായന്നു പോവാ.
കൊറേ നടക്കാണ്ടാ.
കൊർച്ച് എത്താനായി കൊർച്ചും കൂടൊള്ളൂ.
ആഹ് ആഹ്
ഓല് പോയിട്ടില്ല ഓര്ക്ക് ഞാൻ ചായ കൊടുതയച്ച് എടുത്തച്ച് കൊടുത്തുകണ്ടെ പോന്നതേയ്ന്നു ഓല് ചായാകുടിച്ച് ഇപ്പൊ പോയിട്ടുണ്ടാവും. കടി ദോഷിം കാടലക്കറിം.
ആഹ് ആഹ് ആഹ്.
പിന്നെ വേറെന്തൊക്കെ വേറെന്താ ഇങ്ങനെ പോണ്.
പാവായി പാവായി.
ഇന്റെ.
അതെ മഹേഷേട്ടൻ പറയേ ഇവിടെ എന്താണ് ഞങ്ങള് പറ്റിയേ ന്റെമ്മാക്ക് പറ്റൊടിക്ക്ണ കടെയാണ്. അവിടെ വില്ലയില് വില്ലേടെ അവ്ടെ അടുത്താണ്. അല്ലില്ല ഞാൻ ഇവിടെ ഇത്താന്റെ അട്ത്താ.
ആഹ് അങ്ങാട്ട് വന്നീലെ
ആ ഇവിടെയാ നിക്കുന്ന ഇമ്മാടെ വീടും ഞമ്മള വീടന്നല്ലേ ഇക്കാട വീടും ഞമ്മളെ വീടന്നല്ലേ അപ്പൊ ഞാന്. ഇക്കാടെ വീട് ഇമ്മാടെ വീട് പറെംമ്പോ ആൾക്കാര് കളിയൊക്കൊടോ അപ്പ കൂടല് ആഹ് ഇൻ ഇൻ ഞമ്മളിപ്പോ വീട്ടിക്ക് അങ്ങനല്ലടി ഞമ്മള് ഇക്കാടെ വീട്ന്ന് പറയുമ്പളേ. ഞമ്മളെന്താ പറയൂന്ന് വെച്ചിട്ടാ ഉമ്മാടെ എടുത്ത് പോയാല് എന്റെ വീട്ന്ന്നല്ലേ നമ്മള് പറയ എന്റോടുക്ക് പോയി. ഇക്കാന്നല്ലെ പറയാ ഇവിട്ക്ക് വന്നാല് എന്റോഡ്ക് വന്നാല് അങന പറേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇക്കാടെ വീട് പറയൂം അപ്പ പറയും ആ എന്റെ വീടല്ലേ എന്ത് പൊട്ടത്തരം പറയണേ പറയും. ചെലോര് കൂട്ടാരിയള് പറയുന്നാണ് അപ്പൊ. ആ അപ്പ ആ ഏട്ടന് എപ്പെഴും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുയെ അർജന്റീനയുടെ എന്താ പറയാ അത്രേയും. അത്രയും വലൃ ആരാധകനാ. ഏ എല്ലാരും നല്ല കളിയാക്കും മറ്റുള്ള ടീമള് അപ്പ രണ്ടാളും പൊട്ടി. അപ്പൊ ഇനി രാജാവു ഓന്റേതായിട്ടിട്ടിണ്ടേ. അപ്പ ഞാമ്പറയ ഇന്നറിയാ രാജാവും റാണിയൊക്കന്നർഞ് ഞാന് അപ്പന്നോടറില്ലേ. ഇന്നത്തെ മോളെ മറ്റേ അർജന്റീന പൊ കുട്ടീന്റെച്ചെങ്കിലും ഒരാഴ്ചക്ക് ഞാൻ കട തൊറകൂലാട്ടാന്ന്. ആഹ് എന്താ സത്യം പറയണ അമ്മാതിരി കളിയാക്കലാണ് ന്റെ മൂപ്പറെത്തീട്ട ആൾക്കാരെന്നെ കൊല്ല്ന്നേന്ന്.
ഒരാഴ്ചെക്ക് എന്നെ നോക്കെണ്ട ഞാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഞാനൊരു വീട്ടിലിരിക്കുള്ളൂ. പൊട്ടീട്ടുണ്ടെങ്കി അല്ലാഹ്. എല്ല ഇ ഇന്ന് തൊർക്കും ഇന്ന് എപ്പഴാണാവോ കളി. അറിയില്ല ഞാന് ആ അർജന്റീന പോർച്ചുഗല് തോറ്റില്ലേ.
ആഹാ
അർജന്റീനയുടെ ആളാണെന്നാ പറഞ്ഞേ അവ്ടെ. ലഡുവാ എന്തൊക്കെയാ കൊടുത്തെ പായസം കൊടുത്തീന്ഔന്നാ ലഡ്ഡു കൊടുത്തീന്ന് എന്തെക്കെ പറഞ്ഞീന്ന് അവ്ടെ അയിന്റെ ട്രിപ്പ്.
ഏഹ്.
ആദ്യം ഫസ്റ്റ് കളിയൊക്ക ആവുംമ്പഴേ.
ആഹ് ആഹ്.
തൊടക്കത്തില് അങ്ങന പറഞ്ഞീര്ന്ന് അങ്ങനെ എല്ലാട് ഇ മനുഷ്യന്മാര് അവര് ഇത് വല്ലതും അറിയിണ്ടാ ചോയിക്കാ ഞാന്
ഇപ്രാവിശ്യം എന്താ നല്ല ടീമോളൊക്കെ തോൽക്കാണല്ലല്ലേ ബ്രസീലും തോ റ്റ് പോർച്ചുഗലും തോറ്റ്ലെ
ഞാന് ഈ പറഞ്ഞ പോലല്ലേ അർജന്റീന തോറ്റുണ്ടെങ്കി മറ്റോർക്ക് കപ്പ്ട്ടേര്ന്നുണ്ടാര്ന്നു പക്ഷെ എന്റെ മനസ്സില് റൊണാൾഡോ എടുക്കുന്നുള്ളൊരു ലെവല് ഉണ്ടായിരുന്നു സത്യം അത് ഞാൻ ഗ്രൂപ്പില് പറഞപ്പവർക്ക് ആഹ് എല്ലാർക്കും അറിയാ ഇത് പാവാണെന്ന് പക്ഷെ ഓന് ന്നുള്ള ലെവല് ഓനെ ഇഷ്ടാണ് പക്ഷെ പക്ഷെ നമ്മള് ഗ്രൂപ്പ് അർജൻ്റീനന്നാണ് അത് മാറൊന്നുല്ല മറ്റേ മ്മാ ടെ ഇമ്മ ഡോൺ ഉണ്ടായിര്ന്നില്ലേ ആ ആ ടൈമില് കാണല്ണ്ട്
അ ആ വെക്തിയാണ് ഞാൻ പിന്നെ പന്തളിയൊന്നും കാണാറില്ല
കാണലൊന്നുലൃ പിന്നെ ഇങ്ങനെ ഹരം പിടിച്ച് മനസ്സിലായി തൊടങ്ങിയപ്പോ അങ്ങനെ കണ്ട് തൊടങ്ങിയതാണ് എന്നാലും ഇപ്പൊ ഒര് ടീമിൽത്തെ ആൾക്കാര പേര് പറയാൻ പറഞ്ഞാലോ ഇക്ക് അറിയൊന്നുല്ല
ഞമ്മക്കാക അവനെ അറിയണ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രേ അറിയുള്ളൂന്നറയാ
കളിയക്ക അപ്പൊ പിന്നെ അയിമക്കൊന്നും ശ്രദ്ധിക്ക
ആഹ് എനിക്ക് തോന്നാ അയിമ്മെ ഹരം പിടിച്ച്ണ്ട് വെച്ചിണ്ടെങ്കെ അലാറം വെച്ച് നീക്കും ആൾക്കാര്
ആഹ ഇനി
ഞാൻ നീറ്റിട്ട് എന്റെ വല്യക്ക അർജന്റീന ഞാനും അർജന്റീന ഇന്റെ ചേറിയ ഇക്ക ബ്രസീൽ ഏന്നു അന്ന് റൊണാൾഡോടത് ഇല്യ റൊണാൾഡോ ഇല്യ പോർച്ചുഗേല്ന്റെ ഒന്നും ആൾക്കാര് ഫ്ലക്സ് അടിക്കൂല ഈ രണ്ടെണ്ണത്തിന്റെ ഫ്ലക്സ് അടിക്ക ഏറെം ഇപ്പളാണ് ഇപ്പല്ലാത്തിന്റേം ആ ഇപ്പഴാണ് എല്ലേത്തിന്റേം അടിക്കല് തൊടങ്ങിക്ക്ണ് ആ ആ അന്നൊക്കെ ഇന്നിട്ട് ഞാന് ഇക്കാ പറയും
ഇപ്പോഴും തന്നെ അധികം ഒന്നും കാണില്യാല്ലോ വേറൊന്നും
ആ അല്ല ഇപ്പൊ ഇപ്പൊ ഫ്രാൻസിന്റെ ഇള്ള ജർമനി അങ്ങനെത്തൊക്കെ അടിക്കണ്ട് എല്ലാരും അഞ്ചേണ്ണം ഒക്കെ കാണാറുണ്ടേന് എന്താണ് ഫ്രാൻസില് മറ്റേ ചക്ക ചെക്കനിണ്ടല്ലോ എന്താ എംബാപ്പേ
ആഹ് ആഹ്
ജർമ്മനിയിലും നല്ല കളിക്കാര്ണ്ട് തോന്ന്ണ് അപ്പൊ ഇന്നോട് വിളിക്കാൻ പറയും രണ്ടാളും വിളിക്കാൻ പറയും ഇന്നിട്ട് ഞാൻ അലാറം വെച്ചിട്ട് ഞാൻ നീക്കും ഇന്നിട്ട് ഇക്കാനെ വിളിക്കും വല്യ ഇക്കാടെ റൂമ് പോയി മുട്ടും എന്നിട്ട് ഇക്കാ വന്നിട്ട് മുഖം കഴുകിട്ട് വന്നിരുന്ന് കാണും ഞങ്ങള് ആരാ ജയിച്ചിച്ചെങ്കെ അവരെ ഇട്ട് കളി ആ ബ്രസീലിന്റെ കളീം കാണും അർജന്റീന്റെ കളീം കാണും ഇന്നാലെല്ലെ ഇക്കാനെ കളിയാക്കാൻ പറ്റുള്ളൂ ആഹ് അങ്ങനേർന്ന് ചെറിയിക്കാനെ കളിയാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോ ബഷീർ ബ്രസീലും ഞാന് അർജന്റിനേം മറ്റാള് കുറച്ചൊക്കെ ന്ന് കണ്ടിട്ട് ഉറങ്ങുംട്ടാ ഇന്നാലും ഞാൻ വിളിക്കും അങ്ങനെ കണ്ടിരുന്നു പറയും ഇപ്രാവശ്യം ആ അർജന്റീനയുടെ കളി മാത്രം കണ്ടിട്ടുള്ളു പിന്നെ നമ്മളോടെ ടീ വി ഇല്യ അവടെ നാത്തൂൻ്റോടെ ആയ കാരണം കണ്ടാട്ടാ അല്ലെങ്കി അതും കാണല്ണ്ടാവില്ല പിന്നെ ഒക്ക ആപ്പ് കേറ്റിട്ടൊക്കെ കണ്ടിര്ന്ന്
ആഹ് ആഹ്
എന്നിട്ട് എന്താ അർജന്റീന ജയിച്ചീണ്ട് അത് അയിന്റെ ആ് അയിന്റെ എന്താണ് ഞങ്ങള് കാസർഗോഡ് ഒരു മീറ്റിംഗ് ഇണ്ടേയിരുന്നു മീറ്റപ്പ് ഇണ്ടേരുന്നു ഞങ്ങള് ചെയ്തീർന്ന വർക്കിന്റെ അഞ്ച് വർഷ ഞ്ചാറ് വർഷൊക്കെ മുന്നെ ആറ് വർഷം ആഹ് ആറ് വർഷം മുന്നെ തോന്ന്ണ്ട് ഇക്കോർമ്മല്ല അന്നാണ് അന്ന് തിരി ച്ച് വെര്ന്ന വെര്ണ അന്നാണ് ഫൈനല് അർജന്റീനേം ഫ്രാൻസും കൂടീട്ട്
ഉം
അയിന്നിട്ട് എല്ലാരും ആണ്ങ്ങളെടി മൊബൈല് പുടിച്ചി ഇരിക്കുമ്പോ ഞാന് ഇത് പുടിച്ചിട്ടിരിക്ക എവിടെ റെയിൽവേ സ്റ്റേഷനില്
ഏഹ്
ഇന്നിട്ട് കണ്ട് ആദ്യം ജയിച്ചി പറഞ്ഞ് പിന്നെ തോറ്റ്ന്ന് പറഞ്ഞ് പിന്നെ മറ്റോരടിച്ച് അങ്ങനൊക്കെ ആയിട്ട് ഞങ്ങള് ജയിച് ഉം അത്‌ണ്ട് ഇന്റെ കൂടെള്ള സുമി പറയ്ണ്ട് ആഹ് ആപ്പ് കേറ്റ്യേനും കണ്ടേനും കാര്യം ഇണ്ടായിലെന്ന് ഓളിങ്ങനൊരു പ്രാന്താ ഓൾക്കൊരു കുട്ടിണ്ട് കുഞ്ഞേതേ
കയിഞ്ഞ പ്രാശ്യം പിന്നെ അർജന്റീനല്ലേ കപ്പ്ട്ത്തത്
ആ കളിന്നെ പർഞ്ഞ് നാലൊല്ലം മുന്നേ ആറൊല്ലൊന്നും ആയിലല്ലേ നാലൊല്ലം മുന്നേ അഞ്ചൊല്ലം മുന്നെ ആഹ്
അന്ന് ഖത്തർലേര്ന്നല്ലേല്ലേ
അര് ആഹ് ആഹ് ആഹ് കളി അതൊന്നും ഇനിക്ക് വെല്യേ പുട്ത്തോന്നുംല്ല പക്ഷെ ഞാൻ കണ്ട് സംഭവം ഞാ കണ്ടിന്നറിയാ അന്നൊക്കെ ആപ്പില് ഞാൻ കണ്ടിര്ന്ന് പറിയ മൊബൈല് ഇപ്പ ആപ്പ് കേറ്റുമ്പഴേ ഒരു രൂപ പോണ് ഒരു രൂപ ആഹ് ല്ലെ ആഹ് ശരി
ആഹ് ഖത്തർല് ഓലെ അട്ത്തെര്ന്ന് ന്റാങ്ങളീം നാത്തൂന് ക്കെ ഇതേപോലെ കാണാൻ പോയിന്ന്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ലൈവായിട്ട് കാണാലൊല്ലേ
ആഹ്
അങ്ങനത്തെ പൂതിഒന്നുല്ല ഈ പറഞ്ഞോലൊരി എത്ര കുട്ട്യോളാ നല്ലോളിക്ക്ണ്ച്ചിട്ടാ ചെറി ചെറ്യേ മക്കള് ചെങ്ങായി നെലോളിക്ക്ണണ്ടിലെ
ആഹ്
ഇന്നിന്റെ മോള് പറയല്ലേ താണ് ഇന്നലൊക്കെ ഭയങ്കരതായിന്ന് ഇതൊന്ന് പറയ ഇന്ന് മ്മ ഞാൻ പോണില്ലമ്മ ഞ്ഞെ കള്യക്കുമ്മ കൊറെേ കള്യക്കീ ഞാൻ പോണില്ലമ്മ അപ്പൊ ഞാൻ പർഞ്ഞ അർജന്റീനക്കാരോട് പറഞ്ഞാളെ ഇന്ന് ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇങ്ങള് പറഞ്ഞാ മതി നാളെ ങ്ങള് പറഞ്ഞോളി നാളെ അർജന്റീന ജയിക്കാണെങ്കി ഇജ്ജ് പോണ്ടന്നർ ഞ്ഞാൻ പോർച്ചുഗല് നാളെ അർജന്റീന ജയിക്കാണെങ്കിൽ മോളേ ജ് പോണ്ടന്ന് പറഞ്
ഓ
ഓഹ് അത് ഞാവെർതെ പറഞ്ഞറ്റാ വോവാത്ട്ക്കാൻ പറ്റില്ല എക്സാമ്ണ്ട് മറ്റേ വിജയശ്വീടെ എക്സാംണ്ട് പത്താം ക്ലാസാണ് അയ്ഞാ അയിനെ കളിയാക്കി പറഞാണ്
അത് ഒരീസംണ്ടാവുംപിറ്റത്തെസം അതണ് കയ്യും പിന്നെ അയിനും വാണ്ടി ഒരീസം
ആഹ് ഞാൻ വെർതെ പറഞ്ഞ അയ്നോട് അപ്പത്തെ അതില് പറയണാണ് പറയ പോണ്ടാന്ന് പറഞ്ഞാ അവരിട്ട് തിന്നൂലേ തോറ്റാല് ഉം തോറ്റോർക്ക് പിന്നെ കളിയാക്കാന്ള്ളത്ല്ല അല്ലപിന്നെ എന്തായാലും എന്തേലൊക്കെര് ത് കിട്ടണ്ടേ ആർക്കേലു ഒരാൾക്ക് കിട്ടും അത്രന്ന പക്ഷെ ഞമ്മക്ക് മറ്റുള്ള ടീമിന്റെല്ല ഈ കളിയാക്ക്ണ ആൾക്കാര്ണ്ടല്ലോ മൻസൂറൊക്കെ ക്കെ നല്ല കളിയാക്കും മറ്റേ വോട്ടിന്റെതിനും പ്പന്നോട് ഞാൻ പറഞ് ഞാൻ രണ്ട് വോട്ട് ചെയ്‌തെന്ന് പറഞ് അപ്പൊ ഇന്നോടറിഞ്ഞില്ലേ ആ രണ്ടും വേസ്റ്റ് ആയിന്ന് ഓൻ മാർക്കിസ്റ്റാ ഞമ്മള് കോ കോൺഗ്രസ് ആണ്
ഇപ്പ അയിന് ഓന് ഇത ഒന്നും ഇല്ലല്ലോ ഗ്രൂപ്പില് ഒന്നും ഇല്ലല്ലോ
ഒരു ഗ്രൂപ്പില് തന്നെ ടാക്കിണ്ടലല്ലോ ഗ്രൂപ്പിലല്ലടി നമ്മള് സ്റ്റാറ്റസ് നോ ക്കിട്ട് കളിയാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ് ആഹ്
ആ അങ്ങനെയാണ് കളിയാക്കല് അപ്പൊ ഇന്നോണ്ട് പറഞ് ആ രണ്ട് വോട്ടും വേസ്റ്റ് ആയിലെ ന്ന് എന്നിട്ട് ആര് ജയിച്ച് കോൺഗ്രസ് ജയിച്ചില്ലേ അപ്പൊ ഞാൻ പറഞ് അപ്പന്നോട് പറയ്യ ആരെങ്കിലും ഒരാൾ ജയികോതരേ പിന്നെ അങ്ങനെ തന്നെ അല്ലേ പറയാ അഞ്ച് കൊല്ല പത്തുകൊല്ലെ എത്ര തട്ടൊ കൊല്ല ഒരു പതിനഞ്ച് കൊല്ല അവര് ഭരിച്ചിരുന്നാ പതിനഞ്ച് കൊല്ലം എന്നിട്ട് ഇഞ്ഞിപ്പോ അവര് ഭരി ക്കട്ടെന്നു അപ്പ ഞാൻ പറഞ് അല്ലാണ്ട് ജനങ്ങള് വോട്ട് ചെയ്തിട്ട് ജയിച് അല്ലല്ല നിങ്ങളെണ്ട് കൊടുത്ത അപ്പൊ ഓന് ഓരോ സ്റ്റിക്കർ ഇട്ട് തരും അങ്ങനത്തെ ഓർക്ക് ഇട്ടിട്ട് ഞാൻ ഇന്നലെ കൊറേ കൊടുത്ത്ക്കണ്
ഉം
കരയണ സ്റ്റിക്കറുകളും അങ്ങനെയൊക്കെ
ഉമ്
ഒന്നുല്ല ഒരു രസം അത്രള്ളു വേറെന്താ ഇന്നന്താ ചായക്ക് ച ചോറിന്
തിന്ന് ഇന്ന് മീനില്ല വെണ്ടൊക്ക കറി വെച്ച് ങ്ങാണ്ട് പയറും പപ്പടൊക്കെണ്ട് അത് മതില്ല
ആ ഞാനത് ഇന്നലത്തെ കറിയിരിക്കണ് ഇന്ന് ഉമ്മായിട്ട് ഹോസ്പിറ്റലിൽ പോണം ഇന്റ നെഞ്ഞിമേള്ളതേ കുത്തിട്ടും ഇതായിട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പ അങ്ങനെ പൊള്ളച്ച് നിക്കണണ്ട് കിലോയിട് പറഞ്ഞില്ലേ ഞാൻ അന്ന് ഗ്രൂപ്പില് പറഞ്ഞില്ലേ സംഭവംണ്ട് മോളേന്ന് പറയണ്ട അപ്പൊ അയിന്റെ ഏഹ് ഇന്നലെ ഒരു കുട്ടിയെ വിളിച്ചിണ്ടന്നേ അപ്പ അയ്ന്നോട് പറയല്ലേ തന്റെ നമ്പറ് സേവ് ചെയ്ത് അപ്പൊ ഇന്നോട് പറയല്ലേ ഏ ഇങ്ങളായിട്ട് സംസാരിച്ച് എത്ര വേഗം വേ എത്ര വേഗം നേരം പോണേന്ന് ആ ശരി എന്നാ വ വെച്ചോ വെച്ചോ ഞൻ വെക്ക